ആ പറഞ്ഞോ കേക്കാവോ
ആഹ് കേൾക്കണ്ട് അവിടെ കേക്കണ്ടോ
ആ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് അങ്ങനെ പോന്ന് എന്താ അവിടുത്തെ വിശേഷൊക്കെ
ഇവിടെ അങ്ങനൊക്കെ തന്നെ കൊഴപ്പോന്നും ഇല്ല
ആഹ് ഇവിടെ മഴ രണ്ടു ദിവസം മുന്നേ നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു. ഇന്നലൊക്കെ ഇന്നും ഇന്നലൊക്കെ ആയ് നല്ല വെയിലാ
ആ ഇവിടെ അതൊക്കെ തന്നെ ഇന്നലെ ഇന്നും നല്ല വെയിലായിരുന്നു ഇതുവരെ മഴ പെയ്തട്ടെ ഇല്ല
ആ ആഹ്
പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്
ഇവിടെ എനിക്ക് നാല് പിള്ളേരുണ്ട് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഉപ്പ
ആ എനിക്കും ഇവിടെ ഇവിടെ അച്ഛനും അഹ് ഹസ്ബൻഡും മോനും
ഒരു മോനോ
ആ ഒരു മോന് മൂന്ന് മാസ ആയിട്ടേള്ളൂ
ഓ ചെറുതാണല്ലോ
ആഹ് ചെറുതാ മൂന്ന് മാസം ആയതേ ഒള്ള്
ആഹ ഇപ്പൊ ഇവിടെയുള്ള ഹസ്ബന്റിന്റെ വീട്ടിലാണോ
ആഹ് ഞാൻ ഞായറാഴ്ച ഇങ്ങോട്ട് വന്നു ഇതുവരെ വീട്ടിലായിരുന്നു ഞായറാഴ്ച ഹസ്ബന്റിന്റെ വീട്ടിലോട്ട് വന്നു
എന്ന്ന് ആഹ് ആഹ് ആഹ ആഹ പിന്നെ എന്താ ഫുഡ് കഴിച്ചോ ആ അവിടെ എഴുത്തില്ല് വായനയില് ഒരാള് ചെറിയ ആള് കളിക്കണ്ട് എൽ കെ ജിയാണ് മറ്റേ ആൾക്കാര് ഒരാള് മോള് പത്താം ക്ലാസിലാണ് വലിയ മോള് പത്താം ക്ലാസ് പഠിക്കയാണ് താഴെയുള്ള ആള് ഏഴാ മദ്രസ അവൻ മദ്രസൽ പോയി രാത്രി മദ്രസ അല്ലേ അപ്പൊ അവൻ അങ്ങനെ പോയി മു മൂന്നാമത്തെ ആള് അവിടെ എഴുതി ഇതുണ്ട് മദ്രസ്താത് എഴുതാണ്ട് സ്കൂൾത്തത് എഴുതാണ്ട് സ്കൂളില വർക്ക് കഴിഞ്ഞു ഇപ്പ മദ്രസത്തെ വർക്ക് എഴുതി കൊണ്ടിരിക്കാ
ഓ ഓ
ചെയ്യുന്നത്
ആഹ ഇവിടെ എറെ കൊച്ചോ അതാ രാവിലെ തൊട്ട ഒട്ടേ പടിയായില്ലേ വീട്ടില്െ പോല ചെയ്യണം കൊച്ചുങ്ങളെ നോക്കണം വൈകുന്നേരം ആവുമ്പ പിള്ളേും സ്കൂളിൽ നിന്ന് വരും പിന്നെ അവരെ നോക്കണ ഇവിടെ കൊ ഇവിടെ കൊച്ചായോണ്ട് കൊഴപ്പ ഇല്ല ചെറുതായൊണ്ട് പാല് കൊടുത്താ ഉറക്ക ആ പരിപാടിയള്ളു ഇപ്പൊ അങ്ങോട്ട് ഉറക്ക പച്ച ഉള്ള ഇപ്പൊ ഉറങ്ങുന്ന ഇനി കൊറച്ചു നേരത്തേ ക്ക ആയിരിക്കും രണ്ട മണിക്കൂറത്തേക്ക് ഉറങ്ങും അത കഴിഞ്ഞിട്ടേ ഉള്ളു ബഹളം കഴിച്ചോ
ആ ഫുഡ് അയ്ച്ചു നിങ്ങളായിച്ചോ
ഇല്ല ഇല്ല ഇപ്പഴേ കഴിക്കത്തില്ല കുറച്ചുകൂടെ കരി എട്ട് മണിയല്ലേ ആയിട്ട് വരുന്നുള്ളൂ
ആ ഞാന് മോൻക്ക് കൊടുത്തപ്പോ അതിലൂടെന്നെ കഴി നീ ഏതേലും കയ്യുമ്മല് ആയതല്ലേ ഇനിയിപ്പം പിന്നെ ഒന്ന് വരാനാവൂല അടുക്കളേക്ക് ക്ക് ഇവര്, മറ്റു പിള്ളേരൊക്കെ ഒരെന്നെ സ്വന്തായിട്ട് എടുത്ത് കഴിക്കും.
ഓ കൊച്ച്
ആ മൂത്ത മോള് പത്താം ക്ലാസ്സില്, ഓള് ട്ത്തു കൊടുക്കും അല്ലെങ്കി എനിക്ക് അപ്പം എന്തെലുമൊക്കെ പണിണ്ടാവും ഡ്രസ്സ് ആ ഉണങ്ങിയതൊക്കെ മടക്കി എടുത്ത് വെക്കാനൊക്കെ ഈ നാലാളുകൾതും എന്റെതും ഹസ്ബൻഡിന്റെതും ഉപ്പാന്റെതും ഒക്കെ എടുത്ത വെക്കണ്ടേ. അപ്പൊ നല്ല തിരക്ക് ആ മെനക്കേട ആ അത് പതുക്കെ അവനവന്റെ ആ അലമാരേൽ എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ പണികളുണ്ടിനീ കൊറെ അവിടെ കല്ലിലാണോ? മിഷീനിലല്ലേ
ആ ഇവിടെ മെഷീൻ ഉണ്ട് എന്റെ വീട്ടിലാണേ കല്ലിലാ അവിടെ പിന്നെ ഇതായത് കൊണ്ട് അമ്മ ഇങ്ങ് അലക്കുവായിരുന്ന് ഇപ്പ ഇനി പറ്റത്തില്ല ലൊ ഇപ്പ ഞാൻ തന്നെ ചെയ്യണം ഇവിടെ മിഷീൻ ആയോണ്ട് കൊഴപ്പയില്ലാ
ആ
ല്ലെങ്കിൽ പാടായിരുന്നു അല്ലേലും കൊഴ്പ്പല്ല ആ ഇല്ല അത്‌ ഇല്ല അത്‌ എടുത്തില്ല അത്‌ ഞൻ തന്നെ കല്ലിൽ കഴുകും അല്ലാതെ എന്റെ എസ്ബന്റിന്റേം മാത്രം മി ശരിയന്നാ രണ്ടുപേറെടെ ആയോണ്ട് പിന്നെ കൊഴപ്പില്ല
അതെ ആ
അത് രണ്ടുപേരേ ഉള്ളൂ ആ ഞങ്ങൾ രണ്ടുപേര് അല്ല ആ മൂന്ന് പിന്നെ അച്ഛനുണ്ട് അച്ഛന്റെ അച്ഛനങ്ങ് കഴുകും കൊഴ് ഞങ്ങ രണ്ടു പേരും ആ ഇപ്പൊ ച്ചൻ കഴുകിക്കോളും കൊഴപ്പ ഇല്ല പിന്നെ ഞങ്ങൾ രണ്ടു പേരേ ഉള്ളു അപ്പൊ പിന്നെ അത് മെഷീനിലങ്ങിട്ട് ആ പരിപടി പെട്ടെന്ന് അങ്ങ് കഴിയും പിന്നെ അത് മടക്കി വെക്കുന്നയാണ്
മടക്കി അവനവന്റെ സ്ഥലത്തിട്ട് മാറ്റി വെ ക്ക്ണതാണ് പരിപാണി റിസ്ക്
ആ ഞങ്ങള് രണ്ടു പേറായിട്ട് തന്നെ ഞാൻ ഇവിടെ കിട ഒന്ന് മടക്കി മടക്കി കൊഴഞ്ഞ്
ആ അതെ ഞമ്മക്ക് നാല് പേരതും എന്റതും, ഹസ്ബൻന്റ് ഉപ്പന്റെ അഞ്ചാറ് ഏഴ് ആള്തുണ്ട്
അതാ ഇവിടെ ആണെങ്കി മടക്കാനോള്ള ഞാൻ കസേര വെച്ചേക്കുന്നേ ഒള്ളു പിന്നെ ഞാൻ വിചാരിച്ച് പിന്നൊവട്ടെ പിന്നൊവട്ടെന്ന് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കൊറച്ച് കഴിഞ്ഞിട്ട് മടക്കാം കൊറ ഇചിയി കഴിഞ്ഞിട്ട് മടക്കാം എന്നിട്ട് മടക്കത്തില്ല ഇനി നാളെ രാവിലെ മടക്കു ക്കാന്ന് വിചാരിക്കും കൊറെ നേര ഇല്ല രാവിലെ ഉം കൊച്ചിനെക്കെ നോക്കിയിരിക്കുബം പിന്നെ പാടാകുമ്പോ പിന്നെ എനിക്കിച്ചിരി കെടന്നി ട്ടോ അല്ലെങ്കി കൊറച്ച് കഴിഞ്ഞോ മ ടക്കാം പിന്നത് സമയം കഴിയും നാലുമണിയാവും അഞ്ച് മണിയാവും രാ ത്രിയാവും പിറ്റേന്ന് രാവി ലെയാവും അപ്പ പിന്നെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ വീണ്ടും അതുപോലെ തന്നെ
ആ ആ ആയ്ശെരി പിന്നെ മോന്ന് ഉറങ്ങണ സമയത്തല്ലേ നമുക്ക് റെസ്റ്റ് എട്ക്കാൻ പറ്റുള്ളൂ
ആഹ് ആ സമയത്താണ് റസ്റ്റ് എട്ക്കാൻ പറ്റുന്നത്
അപ്പണി അപ്പ ബാക്കിയൊള്ള പരിപാടി ചെയ്യേണ്ടിവരും
ആഹ് ബാ തൂക്കണം പിന്നെ ചോറും കറിയൊക്കെ വെക്കണം അതൊക്കെ ഇതിന്റെ എടേകൂടെ നടത്തണ്ടേ വേറെ ആരും ഇല്ലല്ലോ കൊ ച്ചിനേയൊന്നെടു
ഫുഡ്ഡോക്കെ ഇങ്ങളെന്നെണ്ടാക്കതോ അമ്മണ്ടാക്കോ
ഇല്ല അമ്മ ഇല്ല
ഓ ഏ അച്ഛന് അച്ഛനും ഹസ്ബൻറും അങ്ങനെല്ലേ ആഹ്
ചേട്ടനും കൊച്ചും അച്ചനും ഞങ്ങള് നാല് പേര് ത്രേ ഒള്ളൂ
ഓ അച്ഛന് എല്ലാ ഫുഡൊക്കെ കഴിക്കോ എലോം ഇഷ്ടാണോ?
ഓ ഞാ പഠിച്ച് വരുന്നേ ഒള്ള് കല്യാണം കഴിഞ്ഞിട്ട് കൊറച്ച് ച്ച് നാളായതേ ഒള്ളൂ ഒരു വർഷം ആഹ് ഒരു വർ അപ്പ പിന്നെ ഇപ്പ പഠിച്ച് വരുന്നേ ഒള്ളു. വീട്ടിലാണെങ്കി ഒന്നു ചെയ്യേണ്ടല്ലോ ചുമ്മാ ത്തമയത്തിന്ന് പോയി കഴിച്ചാ മതി ഇവടെ ആണുമ്പ ഞാൻ തന്നെ ചെയ്തി ഞാൻ തന്നെ തിന്ന-
ഞമ്മളെല്ലാം ചെയ്ത് കഴിക്കാൻ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വേറെ ആൾ ഉണ്ടാക്കി തരുന്നത് കഴ ഭയങ്കര ദൃശ്യ-
അതാ ഞാൻ പറഞ്ഞു വീട്ടിലാണെങ്കിൽ നമുക്ക് കുഴപ്പ പ്പില്ല ഫുഡ് ആവുമ്പോ അമ്മ വിളിക്കും വന്ന് കഴിക്കുക. അവിടെ എവിടേലിലും പോയിരിക്ക, പിന്നെ അമ്മ തന്നെ കൊച്ചിനെങ്ങ് നോക്കിക്കോളു. നമ്മള് വല്യ പരിപാടിയില്ല എന്തെങ്കിലും കൊച്ചിന് കൊടുത്തിട്ട് നമ്മള് അമ്മടെ കയ്യിൽ കൊടുക്കുമ്പോ അമ്മ നോക്കിക്കോളും. ഇവിടൊണെങ്കിൽ നമ്മൾ തന്നെ കൊച്ചിനെ നോക്കണം. നമ്മള് തന്നെ ഉണ്ടാക്കണംഫുഡ്. നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ. അപ്പൊ അതിന്റെ ഒരു ഇത് ഏ ഓ ഓ കളിച്ചോളും പിന്നെ അപ്പുറത്തെ കുഞ്ഞമ്മയുടെ മോളുണ്ട്. അവള് രാവിലെ വരും. അപ്പൊ പിന്നെ അവളെ നോക്കിക്കോളൂ അതുകൊണ്ട് കുഴപ്പയില്ല. കൊറ നേരം കൊറ നേരം അപ്പം അവരുടെ കൂട്ടിരുന്ന്കളിച്ചോളൂ ഇത്ര നേരം കളിക്കുകയായിരുന്നു. ഇപ്പ അങ്ങോട്ട് ഉറങ്ങാൻ കൊണ്ടുപോയതേ ഉള്ളു അങ് നിർബന്ധം ഉറക്കം വരുന്നതിന്റെ അങ്ങ് കര കൊച്ചിൽ തുടങ്ങിയപ്പ പിന്നെ ഞാൻ കൊണ്ട് തൊട്ടിലെ വെച്ച് ഒറക്കിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഒള്ളൂ.
രാത്രി തൊട്ടിയിലാണോ കിടക്കോന്?
ആ തൊട്ടിയിലാ ഇപ്പ കിടക്ക്ന്ന കട്ടിലീ കെടത്താൻ എനിക്ക് പേടിയാ തുണിയൊക്കെ നമ്മള് അറിയത്തില്ലല്ലേ. നമ്മള അതെ പിടിച്ചിടിയേ എങ്ങനെ ചെയ്തു കഴിഞ്ഞക്കെ തൊട്ടിയിലാകുമ്പോ നമുക്ക് അധികം പ്രശ്നം ഇല്ല എടയ്ക്കിടക്ക് നോക്കിയോ പിന്നെ ഉറങ്ങാത്തപ്പ ആട്ടി ഇങ്ങനെ തൊട്ടി ആട്ടി വെച്ചാ മതി ആ അവനതാ ഇഷ്ടം തൊട്ടി കിടക്കുന്നതാ ഇഷ്ടം. അതാകുമ്പോ ഉറങ്ങിക്കോളും. കട്ടിലീ കിടത്തിയാ വലുതായിട്ട് ഒറങ്ങത്തില്ല കുറച്ച് കഴിയുമ്പോ ബഹളം വെ തൊട്ടിലാ നമ്മള് ബഹളം വെക്കുമ്പോ ഒന്ന് ആട്ടി കൊടുക്കാങ്കി- ആ സുഖത്തേ കെടന്നങ്ങ് ഉറങ്ങിക്കോളും കരച്ചിലാണെങ്കിലും അതിനക ഒക്കത്ത് വെച്ച് ആട്ടിക്കൊണ്ടിരുന്നാൽ മതി എത്ര നേരം വേണമങ്കിൽ ആട്ടിക്കൊണ്ടിരുന്നാ അങ്ങ് ഒറങ്ങിക്കോളും. അല്ലാതെ കൊഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനതിനകത്ത് അപ്പത് നത്ത് വെച്ച് ച്ച്‌കുടി പൊതിച് വെച്ചേക്ക്വ കൊറച്ചേമെനെ എന്നേക്കെത്തൊള്
അങ്ങനേണ് പിന്നെ എന്താ അങ്ങനെ പോവ്ന്ന് ഇന്നെന്താ രാത്രികത്തെ ഫുഡ് ഫുഡ്ഡെന്താ
ഓ ഇവടെ ഉച്ച്യക്ക് ചോറ് വെച്ച് അതാക്കഹ് തന്നെ ചോറും മീൻകറിയിൽ അവിയല് അതെക്കെ. പിന്നെ അത് ന്നെ രാത്രി ഇണ്ട് ഓഹ് അത് തന്നെ രാത്രി ഇനി എനിക്ക് മെനക്കെട്ട് പിന്നെ ജോലെയ്ത് ഉണ്ടാക്കാം വയ്യ ആഹ് രാവില അങ്ങനെല്ല ത് രാത്രി വേറെ ഉണ്ടാക്കും ചപ്പാത്ത്യോ അങ്ങനെ എന്തെങ്കിലു കറി വെക്ക്യും ഇനിക്കത് മെനക്കെടാം വയ്യ തുണി ഇങ്ങനാ ഉച്ചയ്ക്ക് നേരത് എല്ലാറക്കൂടെള്ള രാത്രിത്തേ ചുടുവൊള്ള്വ ഉണ്ടാക്കും അപ്പൊ പിന്നെ നമ്മക്ക് വേറെ പണിയില്ലെ എല്ലാം കൂടെ ആഉമ്പം ബാട അതിന്റെ ഓടിന്നെ അത് അതും കൂടെ വേണ്ട അപ്പൊ പിന്നെ അങ്ങനെങ്ങെ ചെയ്യും. ചെല വെസൊക്കേണെങ്കി പിന്നെ നമ്മുക്കപ്പെ ഇപ്പഴും ഇങ്ങനെ ചോറ് ഇനിയുമ്പം ഇതാാവുമ്പം ചെല വെസൊക്കെ അല്ലാതെ ഒണ്ടാക്കാൻ നോക്കും അല്ലെങ്കി ചോറൊക്കെ തന്നെ
ഏഹ്
ചോറ് തന്നെ ഇല്ല്യയ്
ഓവടെ ചോറാ ഉച്ചക്കത്തെ ചോറ് സെയിം സ് സാധനങ്ങളന്നെ രാത്രിം
ഒന്നൂടെ ചൂടാക്കി വീണ്ടും അത് തന്നെ ഒന്നുടെ ചൂ ചൂടാക്കി വീണ്ടും തിന്നും
എല്ലാന്ത്‌ ഇത് വൈകുന്നേരം വേറെ ഉണ്ടാക്കിയാല് ടെസ്റ്റാണ് കയ്ക്കാന് കൂടുതല് കഴിക്കൊക്കെ ചെയ്യും പക്ഷേ മടിയാ
ആ അതാണ് പിന്നെ ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ട് നമ്മുക്കൊരു റസ്റ്റ്‌ വേണ്ടേ അപ്പൊ അതുകൊണ്ട് നമ് നമ്മള് നമ്മടെ എളുപ്പപ്പണിക്ക് നമ്മളെന്തോയ്യും ഉച്ചക്കും കൂടെ കൊറച്ചെടുത്ത് തോനേ ഇട്ട് വെച്ച് കഴിഞ്ഞ് യാത്രത്തേക്ക് കൂടെള്ളതായി അപ്പൊ പിന്നെ അത്രേം മെനക്കേടൊഴിഞ്ഞ് പിന്നെനി അത് കെടന്ന് രാ ത്രത്തേക്ക് ചപ്പാത്തിയോ അല്ലെങ്കി അയ്ന്റെ കറിയോ ഒക്കെ ഉണ്ടാക്കി വരുമ്പോതന്നെ വീണ്ടും നമുക്ക് ക്ഷീണാവും അപ്പൊ ആ സമയത്ത് നമുക്ക് ചിൻ വര ടി വി കാണാനോ അല്ലെ ഫോണി നോക്കാനോ ആ സമയ ആയോണ്ട് നമ്മള് പിന്നെ ആ പരിപാടിക്ക് ഇറങ്ങത്തില്ല
അതെ
ഉം പിന്നെ
പിന്നെ ഏ
ജോലിയൊക്കെ ഉണ്ടോ
എനിക്കൊന്നുംല്ല ഞാനീ ഒർ ക്ക് ഇങ്ങനെ പോണല്ലാത്ത വർക്കുകളൊന്നുമല്ല
ആഹ് എനിക്കും ഇപ്പൊ ഇത് കൊച്ചും കൂടെ ആയതോണ്ട് ഒന്നിനും പോവുന്നില്ല അല്ലെ വല്ല ക്ലാസ്സിനൊക്കെ പോവായിരുന്നു ഡിഗ്രിയും ടി ടിടിസിയും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പ ഓ അത് കഴിഞ്ഞപ്പഴാ ഇല്ല അത് കഴിഞ്ഞപ്പോഴാണ് കെട്ടിച്ചത് അത് കഴിഞ്ഞപ്പോ കൊച്ചായി ഇനിയിപ്പോ കുറച്ച് നാൾ ഇനി അവനെ നോക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇനി എന്തിനെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിനോ പി എസ് സിക്ക് പോകാനോ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് അങ്ങനെ എടുത്തിട്ടേ ഓൺലൈ റ്റങ്ങാനും എടുത്തിട്ട് പിന്നെ കുറച്ച് കൂടെ കൊച്ച് ഇച്ചിരി വലുതാകുമ്പോഴേ പിന്നെ അവിടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പി എസ് സിക്ക് പോവാന്ന് വിചാരിച്ചു പോയി പഠിക്കാന്ന് ഫോണി ആകുമ്പോ നമുക്ക് അത്ര ഇതാവത്തില്ല നമ്മള് ഫോണി ഒച്ചിരി നേരം പഠിച്ച് പിന്നെ നമ്മള് അടുത്ത ഫോണിനകത്ത് വേറെ വല്ലെ റീൽസ് അങ്ങനെ എന്തെങ്കിലും കാണാൻ പോകും അപ്പം അതുകൊണ്ട് ക്ലാസ്സിന് പോയാ പിന്നെയും പഠിക്കും ഞാൻ പൊക്കൊണ്ടിരുന്ന ആയിരുന്നു പിന്നെ അത് നിർത്തിയിട്ടാണ് ടിടിസിക്ക് പോയത്
ഓഹ് അത് ശരി
ന്നാണ് ഒരു ഇതിന് വേണ്ടി ടി ടി സിക്ക് പോയി രണ്ടു വർഷം അവിടെ അടിച്ചു പൊളിച്ചു
അത് ശരി പിന്നെ എന്ത് എന്നാ ശരി
ആഹ് ശരി ഓക്കെ ആഹ് ശരി ശരി